ഓഹ്
അലോ
ആഹ് എന്തൊക്കെ വർത്താനം
നല്ല വിശേഷം
ചായുടിക്കാനായോ
ഇല്ലല്ല
ഉം എപ്പഴാ ചായ ക്കേകുടിക്കാ
ഇനിയു സമയുണ്ടല്ലോ ആയിട്ടില്ലല്ലോ നാല്മണിയാവുന്നല്ലേള്ളൂ അഞ്ചുമണിയൊക്കെ ആവും
അയ്ശെരി
ഉം
പിന്നെന്തൊക്കെ വർത്താനോ
കഴിക്കുള്ളൂ
ഏഹ് അയ്ശെരി
ഉം
എന്താപ്പൊ സ്പെഷ്യൽണ്ടാക്ക്ണ്
ഉം അങ്ങനെന്നുല്ല എന്തേലും വൈകുന്നേരൊന്ന്ണ്ടാക്കും
ഉം.
അവിടെന്താ ഓ എന്തെങ്കിലും ഒന്നുണ്ടാക്കും
ഉം ഹും ഇവിടുന്ന് തീരുമാനിച്ച
അവിടെന്താണ്ടാക്കുന്നേ
തീരുമാനിച്ചിട്ടില്ല എന്തണ്ടാക്കുന്നേന്ന്
എല്ലാരും അങ്ങൻതന്നെ
ചെലപ്പോ പീടീന്ന് വാങ്ങു ചെൽപ്പണ്ടാക്കു ചെൽപ്പോ ബേക്കറിമ്മലഡ്ജസ്റ്റ്യ്യൂ
ആഹ്
അങ്ങനങ്കെ ചെയ്യും
അങ്ങൻതന്നെ ചെയ്യുന്നേ ണ്ടാക്കണംന്ന്ങ്ങനെ തോന്നണം
ആഹ്
എന്നാണ്ടാക്കും
ആഹ് എന്താ പണി പ
ഏഹ്
പാത്രം കഴുകാണോചോയ്ക്കാ
ആഹ് ആയിര്ന്നു
അയ്ശരി
കഴിഞ്ഞു
അങ്ങനെ രാവിലെന്താണ്ടാക്കി
നടക്കണണ്ടോ
ആഹ് രാവിലൊക്കെ ന്താ ഇണ്ടാക്കിയെ
രാവിലെ രാവിലേന്ന് കപ്പയായിര്ന്ന്
ആഹ്
ഉം
ഉം കുട്ടികൾ തിന്നോ കുട്ട്യാള് തിന്നോ
ഓഹ്
അയ്ശരി
ഒരാളേ ഒള്ളൂ
ആഹ് കറിന്താന്നട്ട്
കറി മീനായിരുന്നേ
ആഹ്
ഇന്ന് വേറെ കറിയൊന്നുല്ല
അയ്ശരി
അവിടെന്താന്ന്
ഇവിടെ രാവിലെ ദോശയിരുന്നു ദോഷിം ഉരുളക്കിഴങ്ങിന്റെ കറിയും
ആഹ് ബിരിയാണിയാണോ ഇന്ന്
അല്ലല്ല ബിരിയാണി അല്ല
ബിരിയാണി ഉണ്ടാക്കോ
ഓഹ് ബിരിയാണിയൊക്കെണ്ടാക്കും
അതെങ്ങനെ ഉണ്ടാക്കുന്നേ ഒന്ന് പറയോ നിങ്ങളുണ്ടാക്കുന്ന രീതി ഏ ആ അറിയും നമുക്ക് ഓരോരോ വ്യത്യാസണ്ടല്ലോ ഒന്നു പറയാലോ
ആഹ് അയ്ശരി ഉള്ളിവഴറ്റും ആദ്യം
ഉം
ഉള്ളി നെയ്യില് നെയ്യും ഓയിലും ചെലോല് നീ വെളിച്ചെണ്ണീ ഓയിലുടുക്കൂ
ആഹ്
വാട്ടീട്ട് അയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും ഉംഹ്
ആഹ്
ന്നൊരു തക്കാളി
ആഹ്
ഏഹ് കറിവേപ്പില മല്ലിച്ചപ്പ്
ഉം
എല്ലാടും അത് വാടി കഴിഞ്ഞിട്ട് മഞ്ഞപൊടിം ചേലോല് മഞ്ഞ ഇടുല ഞാൻ ചില ഈഹ് ചിലതിലേക്കും ഇതിടല്ല
ഉം
പ്പൊടിയിടല്ല പോത്തൊക്കെ വെക്കുമ്പോ
ആഹ് ആ
പിന്നെ തിരിമല്ലിപ്പൊടിം പിന്നെ മസാലിടും ഉംഹ്
ഇടൂലേ
ചെറുനാരങ്ങിം തൈരുഴിക്കും ഉംഹ്
കഴിക്കോ
എന്നട്ട് ഒന്ന് വന്ത് കഴിഞി ചിക്കനിട്ട് വന്തിട്ട്
ഉംഹ്
പിന്നെ കൊറച്ചൊരു ഏഹ് പകുതി വന്താ മതിയാവും
ആഹ്
നെയ്ച്ചോറാക്കിട്ടും വെക്കും ചോറ് അല്ലാതെ വേവിച്ചൂറ്റിട്ടും വെക്കും
അക്കീട്ടേ ആ വേവിച്ചൂറ്റീട്ട് അതിനത്ത് താന ങ്ങനട്ടാ രുചി ഉണ്ടാവോ
ഓ കൊഴപ്പില്ല അതിലേക്ക് നമ്മള് പട്ട കറാമ്പൂങ്ങനത്തെ എല്ലാ സാധനങ്ങളും ത് വെള്ളം തളപ്പിക്കുമ്പോയിലേകിട്ടാൽ മതി
ചേർക്കണല്ലോ ആദ്യം ന്നാലും നല്ലതാലെ
അപ്പ പിന്നെ മ്മക്ക് പാകത്തിനാ വേവും കിട്ടും നെയച്ചോറാവുമ്പോ ചെല്പ്പൊ വന്ത് പോകും പോവില്ല അങ്ങനെയൊക്കിരിക്കും
ആണല്ലേ
ഹം ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഏഹ് മാറ്റം വരുത്തും ഏതാണ് തോനണ്ടാക്കണത് വെച്ചാല് ചെലപ്പോ വേവിച്ചു ഊറ്റു കൊറച്ചാണങ്കിൽ നൈച്ചോറ് വെക്കും നൈച്ചോറ് കൊറച്ച് വെക്കുമ്പോ നന്നാവും ചെൽപ്പം വേവേറും അങ്ങനെക്കെ വരും അപ്പൊ പിന്നെ പേടി അപ്പൊ തോനൊക്കെ ഇണ്ടാക്കുമ്പോ ഓ കുക്കർല് ക് കുക്കറിലൊരു വിസില് ഓഹ് ഒരു വിസലടുപ്പിച്ചാ മതി
മ്മാ സാധാ ഉണ്ടാക്കാനേക്കാളും
ആഹ് ആഹ് അപ്പൊ പിന്നെ ദമ്മിട്ടിട്ട് നമ്മള് ഉള്ളി വണ്ടി മുന്തിരിയൊക്കെ പൊരിച്ചുക്കല്ലോ
ഉംഹ്
അത് അതിന്റെ ക്യാപ്പിൽ ഇട്ട്ടുത്തിട്ട് അങ്ങനെ ദമ്മിട്ടാ മതി ഉംഹ്
ആഹ്മ്
ഇങ്ങളങ്ങനെണ്ടാക്കല്?
ഞങ്ങളുംതെ ഏകദേശം രീതിക്കെ തന്നെയാണ് ണ്ടാക്കുന്നേ
സദ്യ ഫുള്ളുണ്ടാക്കോ
ഏഹ്
സദ്യ ഫുള്ള്ണ്ടാക്കോ
ഓ
ആഹ്
സദ്യ ഉഷാറായിട്ട് ഇണ്ടാക്കും ഫുള്ളും ഉണ്ടാക്കുമ്പോ എല്ലാം ഇണ്ടാക്കും
മൂത്തച്ഛന്റെ വീട്ടിലാമ്പള് ഫുഡ്ണ്ടാവല്
ആഹ്
ചെറിയ പെരുന്നാക്ക് അവിടെ സദ്യ ഇണ്ടാവല് എല്ലാ ചെറിയ പെരുന്നാ വല്യ പെരുന്നാക്കിവിടെ തറവാട്ടില്
ഉം
അങ്ങനെ അല്ലേ
എല്ലാം കൂടി വെളമ്പി വെക്കുമ്പോ ര് രസാരിക്കും
പിന്നെ
സദ്യ ഒരു വേറെ ടേസ്റ്റ് ആണല്ലോ എങ്ങ് ആയാലും
ആഹ്
ഒണ്ടാക്ക്യാലെ അത് ഒണ്ടാക്ക്യാല് രുചി വേണം അല്ലെങ്കിൽ പിന്നെ അതും ഒര് സുഖല്ലാ
ആഹ് ഇങ്ങള് എല്ലാ പരിപാടിക്കും സദ്യ തന്നെ ഇണ്ടാക്കല്
ആഹ് സദ്യ ഒണ്ടാക്ക്ന്നേ ഞങ്ങള് ഓണം വിഷു ഒക്കെ ആവുമ്പേ ഫസ്റ്റ്ത്തെ ദിവസം ആഹ് ചി ചിക്കനും മീനും ഒന്നും ഒണ്ടാവുല്ലാ
ആഹ് അയ് ശെരി
അല്ലാത്ത ദെവസം പിന്നെ ഒ ഇണ്ടാവും
ആഹ് ആഹ്
അന്നത്തെ ദിവസം വാങ്ങിക്കത്തില്ലാ
ആഹ് അത്‌ ശെരി
നിങ്ങൾക്ക് പിന്നെ
നമ്മുക്ക് പിന്നെ അത് എല്ലാം വേണ്ടാ ആഹ്
അതിന്റെ ഒര് കഷ്ണം വേണം ലേ
ഓ ഓ കൂട്ടോ ഇങ്ങള് ബീഫ് കൂട്ടോ
നിർബന്ധാ ഓ എനിക്ക് നല്ല ഇഷ്ട്ടള്ള സാധനാണത് കോയിനേക്കാളും കോയിനേക്കാളും ഇഷ്ട്ടള്ള സാധനാ
ആഹ് വാങ്ങല്ണ്ടോ
വാങ്ങാൻ ഇവടെ ഭാർത്താവ് കഴിക്കൂല്ലാ
വാങ്ങും ഒക്കെ ചെയ്യാര്ന്നു പിന്നെ പുള്ളി കയിക്കാത്ത വശം പിന്നെ ഞാൻ വാങ്ങിക്കല് നിർത്തി പിന്നെ എനിക്കായിട്ട് വാങ്ങിക്ക്യാണ്ടാന്ന് കര്തിട്ടാ ഞാൻ എവടെ എന്തെങ്കിലും ഒക്കെ ഒണ്ടായ കഴിക്കും
ആഹ് ആഹ് ശെരി
അങ്ങനെയൊക്കെ കയിക്കും പിന്നെ എന്റെ ഫ്രണ്ട്സൊളോക്കെ ഒണ്ടാക്ക്യാണെങ്കില് അവര് എനിക്ക് പ്രത്യേകം കൊണ്ട് തെരും
ഏഹ് അങ്ങനെ
വീട്ടിലൊക്കെ വെച്ച് കയിഞ്ഞാല്
ആഹ് ആഹ്
അങ്ങനെ ഇനിക്ക് കൊണ്ട് തെരും നിങ്ങളേ നിങ്ങളാ നിങ്ങളപ്പൊ നിങ്ങള് ഇവര് ഉള്ളാട്ടോ എനിക്ക് ഉള്ളോര് അവരൊക്കെ കൊണ്ട്തെരും എനിക്ക്
ആഹ് ശരി
വീട്ടിലേക്ക് വിളിക്ക്യയും ചെയ്യും
ഉമ്
പിന്നെ അങ്ങനെ ഒണ്ടാക്കുല്ലോ എടക്കൊക്കെ ഒണ്ടാക്കൂല്ലോ അവർക്ക് അറിയാം എനിക്ക് ഇഷ്ട ന്ന് ഒണ്ടാക്കിട്ട് ഇണ്ടങ്കി ഇവടെ എത്തും
ആഹ്
അങ്ങനേയാ ഞങ്ങള് കൊറേ ഫ്രണ്ട്സ് ഇണ്ട് ഞങ്ങള് ഡ്രൈവി ഡ്രൈവിങ്ങില് കൊറച്ച് ഫ്രണ്ട്സ്കള് ഇണ്ട്
അയ് ശേരി ഡ്രൈവിംഗ് ഫുള്ള് കയിഞ്ഞേ
അല്ലാതെ ഓഹ് അല്ലാതെ ലോണും അങ്ങനെ ഇങ്ങനെയൊക്കെ നടത്ത്ന്ന് ഇണ്ട് ഞാനേ
ആഹ് ശേരി
അപ്പതിലൊക്കെ കൊറെ ആളുകളൾണ്ട്. ഞങ്ങള് നല്ല രസാ.
ആഹ്.
ഞാൻ കൊറേ ആൾ
ഡ്രൈവി രണ്ടും കാറുംതൊക്കോട്ടോ?
ഓഹ്
ഏഹ് സ്വന്തായിറ്റ് രണ്ട് വണ്ടീണ്ടോ സ്വന്തം?
ഉമ്
വണ്ടിണ്ടോ?
ഓഹ് വണ്ടിണ്ട് വണ്ടിണ്ട്.
അയ് ശരി.
കാറില്ലാട്ടോ.
ആഹ്.
ഇല്ലാത്ത ഇല്ലാന്നന്നെ പറയണ്ടേ?
ആക്റ്റീവണ്ടാവും ലെ?
കാറില്ല കാറില്ല.
ഉമ് രണ്ട
സ്കൂട്ടി ഉമ് പഠിച്ചു.
ഏഹ്
സ്കൂട്ടിയൊള്ളൂ.
അതെന്നെ പഠിച്ചിട്ട്യാ നമക്ക് ലാഭാണ്.
ഉമ് പറിയാണ്ടോ
നമ്മളെ അത്യാവശ്യത്തിനൊക്കൊന്ന് പോവാന് ഞാൻ ത് വരെ പഠിച്ചില്ല. ക്ക്യ അയ്ന് ധൈര്യല്ല.
ഉമ് കാത്തിരിക്കായിരുത്.
ഹാ. ഞാൻ വർത്താവിനോട് പറയും. ങ്ങക്ക് പിന്നെ ബൈക്ക്ള്ളേനോണ്ട് പിന്നെ ആക്ടീവൊന്നും വാങ്ങി തരൂല. അതോണ്ട് പിന്നെ വെർതെ മെന കെടേണണ്ട ആവശ്യല്ലാ പറിയും
അതെന്താറിയോ അങ്ങനൊന്നും വിചാരിക്കരുത് അങ്ങനെ പോവണം.
ആഹ്.
ഉമ്
ഉമ് ഉമ് ഒര്
നമ്മൾ ഒരുങ്ങി നമ്മക്ക് താല്പര്യണ്ടെങ്കി പോയാ വേഗം പഠിക്കും.
ങ്ങള് സൈക്കൾ ബാലൻസ്ണ്ടായ്ന്?
ൻക്ക് സൈക്കൾ ബാലൻസൊന്നുല്ലായിരുന്നു.
അയ് ശരി വേഗം പഠിച്ച് ലെ? ഏഹ്
ഉം.
ആഹ് ശരി. ലൈസൻസൊക്കെ കിട്ട്യോന്നട്ട്?
ഉം പഠിച്ചെട്ത്ത് അതുവരെ കയ്യിലാക്കി. നമ്മള് ഒരുങ്ങാത്തോണ്ടാ.
അതാണ് മെയിനായിറ്റ്.
കുറേൊക്കെ നമ്മള് പെണ്ണുങ്ങൾക്ക് നമ്മക്ക്. ഉം കുരുട്ടുബുദ്ധി കൂടുതലാവും, ന്നാലും ഇങ്ങൻത്തേലൊന്നും വല്യ താൽപര്യണ്ടാവൂല.
കൊറച്ച് മെനക്കട അതോണ്ടാണ്. കൊർച്ച് മെന അണല്ല അതുകൊണ്ടണ് വറിയ
ഉം മടിച്ചികളാ
ആഹ്
പോവാന
ആഹ്
ഒതുങ്ങി കഴിഞ്ഞാല് പിന്നെ അങ്ങ അങ്ങു പോകും
ആഹ്
പക്ഷേ ആരെങ്കിലൊക്കെ ഒന്ന് കൂടെ വേണം നമ്മള പ്രോത്സാഹിപ്പിക്കന്ന നമുക്ക് നല്ല ഇൻടറസ്റ്റ് ഉണ്ടാവും
ഉം അ ശരിയ
അല്ലാത്ത വശം ആഹ് എന്തിനാപ്പോ പഠിക്കുന്നേ പുള്ളി ഓട്ടുമല്ലോ പിന്നെപ്പ അതിന്റെ വേക്കിലിരുന്ന് പോയാ പോരെ
എന്റെ മൂത്തച്ചി കൊറ ട്രൈ ചെയ്ത് പഠിച്ചായിന്നാലും
അടിച്ചോ
ആഹ്
ആഹ് അതാണ് അങ്ങനെയാണ് വേണ്ടത്
ഇ ഇ
ആഹ് ധൈര്യത്തോട് കൂടി ഒന്ന് വീഴുംതാവക്ക്ചെയ്യൂട്ടോ
ആഹ്
അതൊന്നും പേടിക്കരുത്. അത് വീണെര്തീട്ട് ഒന്നും സംഭവിക്കൊന്നുംല്ല. അതൊക്കെ വെറുതെ തോന്നല ചിലർക്കൊക്കെ പേടിയാ വണ്ടീന്റെ മുകളിൽ കയറൻ തന്നെ പേടിയാ ഞങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പോം ചിരിക്കും ച്യട്ടോ ഞങ്ങളൊക്കെ കൊറെേ എല്ലാരും ചിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊ ചിരി ഉണ്ടാവും കാരണം ഓരോന്നും ഒരോന്ന് വണ്ടിന്റെ മുകളള് കയറി കൊറച്ചൊരി ഇതാവകുമ്പോഴേക്ക് അതാ പോകണം
ലൈസൻസ് എടുക്കാൻ പോവുമ്പളല്ല പേടി
ലൈസൻസ് എടുക്കാപോവുമ്പോന്നും പേടിക്കേണ്ട ഒരാവശ്യല്ല ഇപ്പോ പഴയ പോലെന്നും അത്ര വലിയ കർഷനൊന്നുമല്ല എം വി ഡി ഒന്നും പക്ഷെ ലേണൈസിനൊക്കെ നല്ലോണ്ണം പേടിക്കണേ
ആഹ് ആഹ്
അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ആ ശെരി
ആൻസർ നല്ല സൂക്ഷിച്ചു തന്നെ ചെയ്യണം
ആഹ്
ഉം
പിന്നെന്താ
നല്ലോണം പഠിക്കാനും ഉണ്ടാവും
ആഹ് അയ്ശെരി ഹസ്ബൻടിൻ്റ ഫ്രണ്ട് പടുത്താണ് ലൈസൻസ് ഉടുത് പഠിക്കാനൊക്കെ നോക്കെ പഠിച്ചിരുന്നു പക്ഷേ വണ്ടീട്ട അങ്ങനെ പോക ലൈസൻസ് ഇതുവരെല്ലായിരുന്നു
പഴയതുപോലല്ല അന്നൊക്കെ ഇപ്പൊക്കെ ഇപ്പത് ചോദ്യയ പതിനെട്ടെണ്ണം ശരിയാക്കണം
അയ് ശരി
ആദ്യക്കെ പതിനഞ്ച് ചോദ്യത്തില് പത്തെണ്ണിട്ട അങ്ങനെ ശരിയായൽ മതി ഉം അങ്ങനെയാണ് ഇപ്പൊ മാറ്റം വന്നതോണ്ടേ
ആഹ് ആഹ്
ഉം പക്ഷെ നമ്മള് നല്ല പോലെ നോക്കി ഇതാക്കി പോയാല്
ആഹ് ശരി
ആഹ് കിട്ടോക്കെ ചെയ്യുട്ടോ
ആഹ് ആഹ്
പക്ഷെ തോൽക്കുന്ന കുറെ ആളുകളും ഉണ്ട് അതിനിടയിൽ
ആഹ് ശെരി
തോറ്റാ പിന്ന്യെഴുതണ്ടേ ശെരി ശെരി
ഉം